സുഖം ആ പിന്ന എടാ ഓ ഒരു തെരക്കുല്ലടാ നമ്മളിന്നലെ വീട്ടികൂടെന്നെ പോയിട്ടില്ലേനാ ആ എന്താ വീട് അടിയപൊളി ആയി ക്കല്ലെ
ആ ഓരോ ഉം ഞാപറയെ ഇത്രേയും വലിയ വീടെന്ന് ഞാൻ അങ്ങനെയല്ല ഒരു ഒതുങ്ങിയ വീടല്ലല്ലോ
അതാ നമ്മള് ചേമ്മാട് കാണുന്ന കാഴ്ചകളെല്ലാം ഭയങ്കര തന്നെ അവിടു അതെ അതാ ആ നല്ല രസണ്ട് എന്നച്ചല് അമ മനുഷ്യമാരെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ന്റെവിട് നമ്മൾ ആഗ്രഹിച്ചുപോവും അങ്ങനെ ഒരു വീട് നമ്മുക്ക് കിട്ട ചെറിയ വീടാണെങ്കിലും ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഉപകാരത്തിലെത്തിയ
ആ നമ്മക്ക് എല്ലാരും സംബ ഇതാണേ ഒരു സമാധാനണ് എന്ത് നല്ലൊരു വീട് അത് എല്ലാരും ആഗ്രഹിക്കുന്നതാണ് ആ
ചില ആൾക്കാര് വിടടുക്കുമ്പോ കുറേ സ്ഥലങ്ങൾ വേസ്റ്റായി പോവും ചാന്തലിച്ച് ആ പഷേ ഇത് കാണാൻ നല്ല ഒതുങ്ങിയ വീട് എന്റെ രസ ഇത് കാണാനും അതിനെ അതിനെ അങ്ങനെ ഒരു ഷേ പില്ല് കൊണ്ടാന്നതോ ഇല്ല ആ റൂമിൻ്റെല്ലാം ഒരു മാറ്റങ്ങൾ അതിൻ്റെ ഒരു
ആ വർക്കിങ്ങും ആ പ്ലാനും എല്ലാം നല്ല അടിപൊളിയയിന്
എല്ല അടിപൊളിയയിക്കി ശരിക്ക ആഗ്രഹിച്ചു പോയി അങ്ങനൊരു വീട് നമ്മുക്കും കിട്ടണം ഞാനിപ്പോ വീട് എടുക്കുന്നുണ്ട് പക്ഷെ ഈ വീട് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുന്ന നമ്മളതൊന്നും വീടല്ലാണ്ടാതോന്നുന്നെ
അഹ് ഹ് ഹ് അതാണ് നമ്മുക്കൊരു പുതിയ വീട് കാണുമ്പോ നമ്മള് നമ്മക്ക് തോന്നും ന എനിക്ക് നമ്മ എട ന്ന്ട്ട് പോവാ ഞങത്താവണം ആവണം അങ്ങനക്ക് ആണണം എന്നുള്ളൊക്ക ഒരു ചിന്ത വരും ഇതല്ല അടിപൊളിയായില്ലാവർക്കും ഇഷ്ടപ്പെട്ടന്നെ
ഇഷ്ടപ്പെട്ട്ക്ക് ആഹ് വീട്ടിൽ വന്നവരെ അവര് സൽക്കരിച്ചതും അടിപൊളിയായ് ഒരാൾക്കൊരു വിഷമ ഇല്ലാത്ത തര ത്തിലെ എല്ലാരും ഒരുപോലെ കാണ്ടെ അത്ത നല്ലരു രീതിൽ ആ ഞാന് എന്തായാലും ഇന്നലെ കൊടുത്ത വീട്ടിലേക്ക് കൊടുത്ത സ മ്മാന്റെ അടിപ്പൊളി സമ്മനാ വീടിനോട് ചേർന്ന ഒരു സമ്മാനമായിപ്പോയി ഞാനും കൊടുത്തെ ആ ഞ് ആയി ഞാന് ഒരു കപ്പ് കൊടുത്തെ കപ്പ് ന്ന് വെച്ച കഴിഞ്ഞാല് ഫുള്ള് സെറ്റ് ആയിട്ട് വരുന്ന കപ്പ്ംനല്ല ഭംഗിണ്ട് ആ വീടി നോട് ആയ അടുക്കളയോട് കൂടി ചേർന്ന കളറ്
അ അടുക്കള എനിക്ക ഇഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടുകളയാണ് അടുക്കളൊക്ക അടിപൊളി ഡിസൈൻ ചെയ്ത് നമ്മളിപ്പോ എന്തെങ്കിലു
ആഹ് എനക്കും അതിനാ നമ്മ മ്മ പെണ്ണുങ്ങളെ കൂടു നോക്കവാ അടുക്കള ല്ലേ നോക്കുവാ എനക്ക് മെനായിട്ട് ഞാന് എല്ലായിടത്തും പോയി ചെന്ന് നോക്കുന്നത് ഒന്ന് അടുക്കള മെയിന് ആയിട്ട് നോക്കും അടുക്കള അറ്റിപൊളിയാണ് പിന്നെ അത് കഴിഞ്ഞ് ചെന്ന്എല്ലാ അപ്പുറത്തേക്ക് നോക്കും അടുപ്പിന്റെ ഭാഗത്തേക്ക് അടുക്കള അടുപ്പ് പോലെ നല്ല വലിപ്പം ഉണ്ടങ്കി പ്രശ്നേ ല്ല സമാധാന നമ്മുക്ക് പെരുമാറാനുള്ള തലേയില കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ ബാത്റൂം ബാത്റൂം നല്ല വലിപ്പമാണ്. ആഹ് അത് വേണം ആ ബാത്ത്റൂം വേണം പിന്നെ ദൈനീഹം അത്യാവശ്യ വേണം റൂമിനെ കാളും ആണ് വലുത് ആഹ് ആഹ് അതെന്നെ അതെ ഞാനും ഞാൻ പറയാ അതെ ചെറു തായി പോയല് പിന്നെ വാതകല് ലല ചെറുതായി പോയല് വല്ലാത്തടങ്ങാറാ ഒരാൾ നിന്ന് ഒരാൾ നിക്കുമ്പോഴത്തേക്ക് സ്ഥലമില്ലാ ഒരു ഒരു പരങ്ങല് ആയിരിക്കും
അടുക്കള അങ്ങനത്തന്നെ അടുക്കള ഏറ്റവും വലുപ്പമുള്ളതാണ് ഏറ്റവും നല്ലത്, ൺ ഞാന ഒരു പരിപാടിക്ക് ആ
ഞാനിപ്പോ എടുക്കുന്ന വീട് ഞാന് ആദ്യ പറഞ്ഞു റെടി എനക്ക് അടുക്കണം നല്ല നല്ല വലിപ്പമാണം വാതുക്കലും നല്ല വലിപ്പമാണം വാതുക്കല്‌ രണ്ടെണ്ണം ഇണ്ടാവണം അടുക്കളെ അതുപോലെ രണ്ടെണ്ണം ഉണ്ടാവണം എന്ന് പറഞ്ഞു
ആഹ് ആ ആ നല്ലതാ ഒരാൾക്ക് നമ്മുക്ക് ക്ലീൻ ആക്കി അവിടെ ഇട്ടാ മതി മറ്റേ വെക്കാനൊക്ക
ആഹ് ഒന്നിലക്ക് ഒന്നില് പണി കൊടുക്കും ഒന്ന് നല്ല ക്ലീന ആക്കിയിട്ട് എല്ലാം പണിയെടുത്ത് പുതലിപ്പറം കൊണ്ടോ വക്ക എത്രയാണ് സുഖണ്ടാവും.
ആഹ് നല്ലൊരു സുഖമാണ് അപ്പൊ ഒരു എല്ലാ കച്ചറകളും നമുക്ക് ആ പയേ രണ്ടാമത്തെ അടുക്കള വച്ചാൽ മതി,
ആ നല്ലൊരു ഒതുക്കം കിട്ടും, കാണുമ്പോൾ തന്നെ ഒരു സുഖം ഉണ്ടാവും പിന്നെ അടുത്ത് നിസ്കാര റൂം അതല്ല നല്ല എ ന്ന് രസാ ഞാൻ അങ്ങനെ നിസ്കാര റൂം അ ക്ലാസ് വെച്ച നല്ല റ്റുപളിയായിരിക്കും
ആഹ് ഇതല്ലർക്കും ഇഷ്ടപ്പെട്ടു ഈ വീട് ഞാൻ വിചാരിച്ചു ആ പ്ലാനൊക്കെ കിട്ടി നമുക്ക് ആ പ്ലേനൊക്കെ കിട്ടി ഇപ്പൊ ഇനി പണ്ടൊത്തെ
ന്തുവേല്ല ഇങ്ങന അത്ര പെട്ടെന്ന് എടെ ഇങ്ങനെത്തരു രു മോഡലൊന്നും കണ്ടിട്ടില്ല പക്ഷെ നല്ല വീട് നല്ല മോഡൽ ഉള്ളാ ഒരു വീട്
നല്ല രസണ്ട് നല്ല ഭംഗിയുണ്ട് കാണാന് അയിന് ഓരോ പ്ലാന് ഓരോ ഇതാണ് ഇപ്പൊ അതിന് പണ്ടത്തെ കാലല്ലാലോ
ആഹ് പണ്ട് ഒരു നാല് കട്ട വെച്ചിട്ട് അതിന്റെ മോളിൽ വീടായി
വീടായി പിന്നെ പണ്ടുണ്ട്ട്ടോ കൊത്തുപണികളൊക്കെ ചെയ്യുന്ന എത്രയോ ആൾക്കാര് കലാപീരുതം ഉള്ളവരൊക്കെ ഉണ്ട് അത്രത്തോളം
അ അത് അങ്ങനെ വലിയ അറിയപ്പെടുന്നില്ലാലോ?
ഇല്ല പക്ഷെ ഇന്ന് പ്ലാനൊക്കെ നല്ല ഓരൊ ഓരോ ദിവസം കൂടുതോറും ആൾക്കാര് കൂടുതൽ കൂടുതൽ എന്താണ് പ്ലാനില് അടിപൊളിയയിട്ട് വരക്കാനും താക്കാനും.
അത വീട് അത് തന്ന എന്താ പറയാ വീട് ടെ അവിടെയുള്ള മനുഷ്യന്മാർക്ക് പറ്റിയ വീടും അവിടെയുള്ള മനുഷ്യന്മാർ പോൽതനെ കാരണം നല്ല ഇണങ്ങി നിക്കുന്ന വീട് അവിട്‌ത്തെ ആൾക്കാർ നല്ല ഇണങ്ങി നിക്കുന്ന ആൾക്കാരല്ലേ
ആഹ് അതേപോലത്തെരു വീടും അവർക്ക് പറ്റിയൊരു വീട്
പെയിന്റും എല്ലാം നല്ല എന്ന കൊടുത്ത കളറെല്ലാം എന്താ പറയാ.
ആക്കി നല്ലൊരു ഭംഗിയുണ്ട് ആ വീടിനോട് ചേർന്ന് പിന്നെ ആ കർട്ടനുകളൊക്കെ ആ റൂമിനോട് ഇണങ്ങിയിട്ടുള്ള കർട്ടന്
ആഹ് എല്ലാം നല്ല നല്ല രസുള്ള കളറ് ഓറെല്ലാം ചുമരി കട്ടയായ കളറെന കട്ട കൊട്തപ്പോ എന്ത് ഭംങ്ങിയ അവടത്തെ ഓരോരോ സ്ഥലത്തു നിന്ന് കഴിഞ്ഞാലും ഓരോരോ എന്താ പറയാ. അവിടെ ഇട്ട് സോഫ ആയിക്കോട്ടെ കസേര ആയിക്കോട്ടെ. ല്ലെ എന്നിട്ട് മേശേന്റെ അടുത്തിട്ടക് മേഷന്ന് മേഷഎന്ത് രസണ്ട് കാണേ
ആഹ് പിന്നെ അതേപോലെ അടുക്കളയിലെ ഗ്ലാബ് ആ വർക്കുകൾ ഉണ്ടല്ലോ ഫാബ്രിക്കേഷന്റെആ വർക്കുകൾ. അതൊക്കെ നല്ല നല്ല നന്നായിട്ട്ണ്ട് ആ വർക്ക്.
പി ഞാനും അതാ പറയുന്ന ഈ മ്മ നമുക്കല്ലെങ്ങനെ വീട് കണ്ടിട്ട് വേണ നമ്മളെ വീട്ടിലേക്ക് അത്‌ മാറ്റണത്.
ആഹ് ആ നമ്മള രൊ വീട്ടില് പോകുമ്പോളാണ് നമ്മുക്ക് തോന്നുവ നമ്മള വീടിന്റ ഇങ്ങനാവ ണം പ്ലേന്.
തോന്നു അത്ത എനക്ക്ന്തായാല അടുത്ത നല്ല ഇഷ്ട ഞാന എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ പറഞ് ക്ക അവിടത്തെ വീട് അടിപൊളിയ അതുപലെ മതി എന്നക്കെ.
ആ അതാ അതാ ഞാൻ പറഞ്ഞ ഓരോ വീട്ടും നമ്മള് വീടുപണി ആയിട്ട് നമ്മള് പോവാണെങ്കിൽ നമുക്ക് ഇന്ന് ഇതല്ലെങ്കിൽ അത് ഞമ്മളെ ഞമ്മക്ക് പിടിക്കൂല. ആ ഇങ്ങനെ വെച്ചാ മതിയായിര്ന്ന് ആഹ് ഇങ്ങനെ വെച്ചാൽ മതിയായിർന്ന് തോന്നും.
അതാ
ആഹ്
എന്റെ മോൻ പറന്നുണ്ടിനീ കഴി നി എവിടെ പോകരുത് കാരണം എടെയയാ പോയിക്കാ ഇ എന്തെങ്കിലും കണ്ടാ പറയാ
ആതാണ് വീട് പണി വീട് പണി കൈയല്ലോണ്ട് പോവാത്ത നല്ലൊരു കണക്കിന് പിന്നെ നമ്മൾ എല്ലാ എനിക്കത് മതി ഇതുമതി ല്ല ടെൻഷനയിരിക്കും. അങ്ങന ഓരോന്നന്ന് ഓരോ മോഡല ആണ് ആഹ് ഇന്നലെ വന്ന വീടെ എല്ലാം ഭംഗിയൂണ്ട് അത് എല്ലാവർക്കും ഇഷ്ടം
ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാരികെല്ലാം ഒരേ സ്വരത്തിൽ നല്ലരു അഭിപ്രായ എല്ലാർക്കും. നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ഓർത്രയും കഷ്ടപ്പെട്ടിട്ടെ പാ അതെടു ഇതവെക്കാൻവീട്ണ്ടാക്കാൻ അത്രേ കഷ്ടപ്പെട്ടിക്ക്. പിന്നെ അത്ര വലിയ പൈസെന്നും ആയിട്ടില്ല പോല അവർക്ക് ആ ഇപ്പ അതിന് സിമ്പിൾ വർക്കില് നമ്മള് വില ഇങ്ങനെണ്ടല്ലോ അതി അങ്ങനെ അവര് അങ്ങനെയുള്ളവർക്ക്. കൊടുത്തതാവോല്ലോ അങ്ങനെയുള്ളവർക്ക് കരാറ് കൊടുത്തിട്ട്. ട്ട് അവര്ങ്ങനെ എടുത്തതന്നാ പറഞ്ഞ ഞാൻ ഇന്നല്ലെ വിളിച്ചിക്കേനു. ഇപ്പൊ ഞാൻ ചോദിച്ചു കണ്ടില്ല വല്യ വീടൊക്കെ എടുത്തിട്ട് ഭഷ്ടം പോലെ പൈസവും. പക്ഷെ ണ്ടെ ഒരു വൃത്തിണ്ടാവൂല
വീർത്തിണ്ടാവൂല ചുരുങ്ങിയ ചിലവൽ എന്താണ് ചെയ്ത് കൊടുക്കുന്ന ഒറെ ആൾക്കാരുണ്ട്. ഉം
നഞമ്മൾ കണ്ടെത്തിട്ട് നമ്മളന്നെ മുൻകൈ എടുത്തക്ക കണ്ടെത്തി എന്നിട്ട്ത് എന്താ പറയാ അതിന് ക്ക് പോവാ എന്നാല നമക്ക് വീട് ന് വീട് ആയി സ്ഥലത്തിന് സ്ഥല അവിടെ നല്ല മിറ്റയില്ലേ
ആ ചിലപ്പോ ചുരുക്ക ചിലവരൊക്കന്ന് പറഞ്ഞാല് ചെറിയ വീടാണെങ്കിൽ ചില ഭയങ്കര പൈസ ആ ചെരി പറഞ്ഞേക്ക ഭയങ്കര പൈസ ആയി പറ്റിച്ചു പോന്നവരുും ഉണ്ട് ആ
പക്ഷെ അതൊരു വൃത്തിയുണ്ടാവൂല വൃത്തിയുണ്ടാവില്ല എല്ലായിടത്തും വലിയ വലിപ്പായിരിക്കും വെറുതെ ഒരു സ്ഥലമോട ക്കലയായിരിക്കും
ആഹ ഇളത്തൊരു ചെറുതാണെങ്കിലും അത് അല് മനോഹരമായിട്ടുള്ള പ്ലാനില ആകുമ്പോ ആ വീട് നല്ല ഭംഗിയണ്ടാവും ആ
പോകുമ്പോ മേലത്തെ റൂം ആയിക്കോട്ട് വേലെല്ല പിന്നെ എന്താ പറയുക ഹാൾആയിക്കോട്ടെ എല്ലാം നല്ല ഒരു ഒതുങ്ങിയത് അത്ര വലിയ വാരി വലിച്ചിട്ടിട്ടില്ല ന നല്ല നല്ല നല്ല വൃത്തി എന്തോ ഒരു എന്തോ രസട ആ വീടി പിന്നെ മേലെ ഇരിക്കുമ്പോ ന്നെ നമ്മള് പുറലോകം ഇങ്ങനെ കാണുമ്പോഴള്ള ഭംഗി വേറെന്നെ താഴത്തു പിന്നെ കഴഞ്ഞൽ സ്ഥലം കണ്ട എത്തിട്ട് കുറ്റ് എല്ലാ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പിന്നെ സെറ്റപ്പ്ട ആ
ആ ആ അതൊ രസുണ്ട് മുറ്റത് ഗാർഡ
ആഹ് നല്ല ഒരു പാർക്കന്നെ ആക്കിട്ടേന്ത് ഭംഗിയത് അത് ചെയ്ത് നന്നായിക്ക എന്തായാലും കുട്ടികളുണ്ട് അപ്പൊ ആ കുട്ടികളെ കൂടെ വേറൊരു കുട്ടികളും കൂടെ കൂടുമ്പോ പുറത്തെ എവിടെയും പോവുല കുട്ടികള പാടത്
തളിച്ചോളോ അത് ബുദ്ധിമുട്ടില്ലേ പേടിക്കാനില്ല അപ്പൊ
പേടിക്കാനില്ല ചുറ്റിലും നല്ല മതിൽ എന്താ പറയുക മതിൽ കെറ്റിയതാെന്ന് തോന്നി ക്കില്ല എന്തല്ലോ ഓര്
ആ പൂകളാണ് ചെടികളാണ് ആണെങ്കിൽ നല്ല ഭംഗി ഒ വെച്ചിട്ട് അത് സെറ്റപ്പ് ആാക്കി വെച്ചിരുന്നവിടെ
അതിന് നല്ല ഭംഗിയുണ്ടാ ചേർ വീടിന് ചേർന്ന ഒരു ഒരു സംഭവം എല്ലാം ചെയ്തത് നല്ല നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെന്ന് പറ പോലെ ലെ അ വീടിന്റെ ഉ മുക്ക് മുതൽ മൂലവരെ നല്ല ഭംഗിയുണ്ട്
ആഹ ഉള്ളതൊരു ഓട് അടക്കി ഒതുക്കി ഉള്ളൊരു വീട് ഞാൻ പറ വീടൊക്കെ വെക്കുകണെങ്കിൽ ഇങ്ങനെ രോ ഇനെ ആൾക്കെ വിളിച്ചാ മതിയല്ലോ പ്ലാൻ എക്കെ എല്ലാം സിമ്പിൾ ആയിട്ട്
ലഅവര് ഇതുപോലെ കരാറ് കൊടു ത്തിട്ടാണ് അടിപ്പിച്ചത് പക്ഷെ അത്ര വലിയ പൈസ ഒന്നായിട്ടില്ല പോലെ നല്ല ഭംഗി ടുക്ക ചെയ്തിക്കില്ല
എനിക്ക് വേണം ഞങ്ങനത്തെ ഒരു വീട്ണ്ടാക്ക
ഞാനിപ്പോ ഇണ്ടാക്കൊണ്ട് നിക്കുന്ന്‌ അപ്പൊ ഞാനിത് കണ്ടപ്പോ ഞാന ങ്ങനെ പറയാ നമുക്ക് ആ വീടിന്റെ പ്ലാൻ എടുത്താൽ മതി യാന് പ്ലാന് മാറ്റാൻ പറ്റുമെങ്കില്
അടുക്കളൊക്കെ എന്ത് അടുക്കാണല്ലേ അടിപൊളി അത് മൊ നല്ല ഭംഗിഉണ്ട്
മ്മ് അതാണ് അടുക്കളൊക്കെ നമക്ക് വേണ്ടത് ഉം അതാ
അത് സൂപ്പർ അ ഒന്നും പറയാനില്ല
ഉം അല്ല ഭാങ്ങിയണ്ട് കാണാൻ എന്ന ഓക്കെ ഞാൻ വിളിക്ക ഓ ആയിക്കോട്ടെ ശരി ഓക്കെ